ഹലോ
ആഹ് കേൾക്കണില്ലേ
ആഹ് കേക്കണ്ട്
ഉം എന്താ പരിപാടി
പരിപാടി എന്താ മോള് ചെറിയ മോളുണ്ട് ഓളെ കളിപ്പിച്ചോണ്ട് ഇങ്ങനെ നിക്കുക
ആഹ് എന്താ പ്രായം
രണ്ടു മാസായിട്ടുള്ളൂ
ആഹ് രണ്ടു മാസായിട്ടൊള്ളൂ അപ്പൊ റെസ്റ്റില്ക്കാറല്ലേ
ആ റെസ്റ്റ് ഞാന് ഇവിടെ ഒറ്റക്കാണ് അപ്പം ആ പണി പണികളൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ സ്കൂളിലെത്തും ചായയൊക്കെ കൊടുത്താണ്ട് ഇപ്പോ ഇങ്ങനെവിടെ ഇരിക്കാ
ആ എത്ര മക്കളാ
ഇനിക്ക് മൂന്ന് മക്ക
മൂന്ന് മക്ക ആ എന്താ പ്രായം കുട്ടികള് എത്രല്ലാ പഠിക്കണ്‌
വലിയ മോന് അഞ്ചാം ക്ലാസ്സിലാണ് രണ്ടാമത്തെ മൂന്നാം ക്ലാസ്സിലാണ് ഇവളിപ്പം
ചെറുതിനെ കുട്ടികളൊക്കെ ഇപ്പൊ സ്കൂളിട്ട് വന്നില്ലേ
ആ രണ്ടാളും വന്ന് ചായയൊക്കെ കുടിച്ച് ഒരാള് കുളിച്ച് അവിടെ മ് എന്താ കളിക്കാൻ പോയിണ് ആ മറ്റോ വന്നാണ്ട് ആകെ ക്ഷീണണ്ട് കാരണം കെടന്നാണ് അതിൽ ഉറങ്ങി പോയി തോന്നണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് കൊറച്ച് നേരം കഴിഞ്ഞിട്ട് വിളിക്കാന്ന് കുറച്ച് നടക്കാണ്ടേ അതുകൊണ്ട് വണ്ടിയാണെ ഇല്ല ഇവിടെ ഇ റൂട്ടന്ന് അത്ര കുട്ടികള് ഇല്ലാത്തോണ്ട് വണ്ടിയൊന്നും ഇല്ല അപ്പൊ പിന്നെ നടക്കന്നെ വേണം ഉം
നല്ല ദൂരണ്ടോ നട ക്കാന്
ആ രണ്ട് കിലോമീറ്ററൊക്കെ ഉണ്ടെയ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ നടന്നീന് പക്ഷെ ആഹ് ഇപ്പൊ മക്കള് അങ്ങനെ നടക്കൂലല്ലോ ഏതായാലും ഓല് ഇപ്പ നടന്ന് ശ് പിലയാണ് ഞാനും വിചാരിച്ച് നടക്കയാണെങ്കില് നടക്കട്ടെ നമ്മുക്കൊക്കെപ്പ നടന്ന് തന്നെ നമ്മക്കൊന്നും ആരോഗ്യാം ഇപ്പൊ ഈ സമയത്ത് തന്നെ ആരോ ല്ലാ ബല്ലോക്ക്‌ കുറച്ചും കൂടി കഴിഞ്ഞാ എന്താ നമ്മളൊക്കെ മാരി ഇക്കാക്കെന്തോര ആരോഗ്യ ഇമ്മാർക്കും ബാപ്പാർക്കും ഓലക ഇത്ര കഷ്ടപ്പെട്ടുണു ചെറുപ്പത്തില് നമ്മക്ക് അയിന്റെ പകുതി കഷ്ടപ്പാടുള്ളു അപ്പോ നമുക്കോല പകുതി ആരോഗ്യള്ളു. ആ ഞമ്മളെകാട്ടി ഉഷാറിലടക്കും നമ്മളെ ഇമ്മാരും അപ്പൊ ഞമ്മളെ മക്കളൊക്കെ അവസ്ഥ എന്താണ് ആവോ ഓല് ഞമ്മക്കൊന്നും പോവാൻ വണ്ടി ന്നും ഇല്ലായിനില്ലോ സ്കൂൾ വണ്ടി അങ്ങനൊന്നും ഇല്ലല്ലോ ഇപ്പൊ എല്ലാം ചെറിയ സ്ഥലത്ക്കാണെങ്കിലും ഓൽക്ക് വണ്ടി അങ്ങനെ ഇങ്ങനെ
എല്ലാ സൗകര്യം ഉണ്ട്
ഉം എൽ പി സ്കൂൾക്ക് മുതൽക്ക് എൻക്ക് വണ്ടിണ്ടായിനെ ആകെ ഒരു കിലോമീറ്ററുള്ളൂ അഞ്ഞൂറുപ്യക്ക ആള് വാങ്ങ പക്ഷെ അല്ലാതെ കൊടുക്കാതെ കടുക്കാതിക്കിനും വെയ്യ കാരണം എല്ലാരും വണ്ടിയിലാവുമ്പ പിന്നെ ഓല മാത്രം നടത്താം പിന്നെ മെയിൻറോഡല്ലേ ഇപ്പ വണ്ടികളല്ലേ നമ്മളൊക്കെ ചെറുപ്പത്തില് പറഞ്ഞാല് വണ്ടികൾക്ക് ഒരു പരിധി ഇണ്ടായിന് ഇപ്പ നല്ല വണ്ടി ണ്ടില്ലേ അങ്ങട്ടും ഇങ്ങട്ടും പോണേ ഉം അപ്പൊ പിന്നെ വണ്ടിക്ക് പൈസായാലും തെരക്കെടില്ലാ കൊടുക്കും. അപോ ഇപ്പൊ പന്നെ വണ്ടിക്കങ്ങനെ പോവാവണ്ടില്യാത്തോണ്ടേ നടക്കല അപ്പം വന്നാ കൈ വേദന കാല് വേദനാ വേദനർഞ്ഞാണ്ട് ആഹ് അതാണ്. ഞാൻ പറഞ്ഞു ഞമ്മളൊക്കെ എത്ര ഞങ്ങളൊക്കെ എത്ര ദൂരം ഞങ്ങളൊക്കെ നടക്കുവേയി ഹൈസ്കൂൾ യു പി എസ് സ്കൂൾക്കൊക്കെ തോനേനി ഇപ്പളല്ലേ അടുത്തടുത്ത് ഇപ്പ സ്കൂളും ഉണ്ട്
അടുത്തടുത്ത് സ്കൂളുണ്ട് നമ്മൾ പഠിക്കുമ്പോക്കെ ഒരു സ്കൂളുണ്ടായ പിന്നെ വേറെ
ആ പിന്നെ വേറെ എവിടെയാണ് ആ ഇപ്പ അങ്ങനൊന്നും അല്ല
ഇപ്പ അങ്ങനൊന്നോം അല്ല
ഇപ്പ അത്ര സൗകര്യം ഇണ്ടായിട്ട് ഓല്ക് കൊറച്ച് സൗകര്യം കൊറഞ്ഞാൽ ഓല് കൊഴങ്ങി തളർന്ന്
ഓൽക്ക് അങ്ങനെന്നും ശീലല്ല അതൊണ്ടാത് ഞമ്മക്ക് പിന്നെ അന്നന്നെ നമ്മളങ്ങനെ ചെറുപ്പം മുതലേ ഞമ്മളങ്ങനെ ആയിപ്പോയി അതാണ് ചായ കുടിച്ചോ എന്നിട്ട്
ആഹ് ചായൊക്കെ കുടിച്ച് ഞാൻ ചോറും തിന്നു അപ്പം ഉം പിന്നെ നിങ്ങളെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ഉം ചായ കുടിയൊക്കെ കഴിഞ്ഞു എങ്ങനെ പെരേല്ലെന്നേയിരുനു ആളൊക്കെ ഒണ്ടായിന്നോ നിക്കാന്?
ഞാൻ ഡെലിവറി ഇൻ്റെ വീട്ടിക്ക് പോയിനെ ഫസ്റ്റ് അപ്പോ ഒരു മാസം സ്കൂള് തൊറക്കണവരെ ഞാൻ ഇവടെ നിന്ന്. മദ്രാസ് തൽക്കാലം ഞാൻ അവിടെ ചേർത്തി സ്കൂള് തുറന്നപ്പോ കറ റ്റൊരു മാസം അയപ്പോ സ്കൂള് തൊറന്ന് ഞാന് ആ ഒന്നാം തീയതിയപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് പോന്ന് എ ഇരുപത്തി പ്രസവിചിന്നത് പിറ്റത്തെ മാസം ഒന്നാം തിയതി ഇരുപത്തൊമ്പാം തിയതി ആയപ്പം പെതിനെ അങ്ങേട്ട് പോന്ന് ഇങ്ങട്ട് പോന്ന പിന്നെ ഇവടെ ഞാനും ഹസ്ബൻറും കുട്ടിക്കളും
ആഹ് അതെല്ലേ ഉം അപ്പൊ പണിക്കെ എടുക്കല് തൊടങ്ങിയോ?
പണിയൊക്കെ പണയൊക്കെ പിന്നെ വന്നെലെ വെക്കല് എടുക്കാൻ തൊടങ്ങിതാണ് അടച്ചേരി തൊടക്കും പിന്നെ ചോറും കറിക്കെ എല്ലാ സൗകര്യം ഉള്ളോണ്ടേ. ഈ ഗ്യാസും കറണ്ട് ഒക്കെ ഒണ്ടല്ലോ ഉമ്മേ അത് മേലെ എന്തെങ്കിലുലൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ സ്കൂള് കു കുട്ടികള് സ്കൂൾ പോയാൽ പിന്നെ പണിയില്ല ഓല്ക്ക് സ്കൂളിലാത്ത ദിവസവാണ് തീരാത്ത റ്റോ
തീരാത്ത പണി ഓലെ പിന്നാലെ ഓലെ തല്ലു കുടല് മാറ്റാൻ നടക്കണം. ആഹ് അതന്നെ
ആഹ്
എന്ത് എട്ടിയാണ്
മൊകളില് രണ്ട് ആൺകുട്ടികളാണ് ഇത് പെൺകു തെണ് ഉം ഉം ഉം ഉം പിന്നെ എന്തൊക്കെയാണ് എന്താ അവിടുത്തെ അവിടെ എങ്ങനെയാ മക്ക
ഇവടെ ആക്ക് മൂന്നാളാണ് മൂത്തത് രണ്ട് പെൺകു ട്ടെ ചെറുത് ആൺകുട്ടിയാണ് മൂത്ത കുട്ടി എട്ടിലാ പഠിക്കുന്നേ രണ്ടാമത്തെ കുട്ടി മൂന്നില് ചെറുദിനെ പെ കെ ജി ചേർത്തിക്ക്
ആഹ് ആഹ് മസ് ശരി ആഹ് ആഹ് വലുത് അഞ്ച് വയസിന് മാറ്റ ഉണ്ടല്ലേ
ആഹ് പുതിയമാറ്റം
ഉം ഉം ഉം
പിന്നെ എന്താ മാ മാ ഹസ്ബൻഡ് ഇവടെ നാട്ടിൽ തന്നെ
ആ ഹസ്ബൻഡ് തേപ്പിനും ആവലാണ് ഈ വർക്ക് തേപ്പ് സിമെന്റ് പ്ലാസ്റ്ററിങ്ങ് എല്ലാം പിന്നെ ബംഗാളികളൊക്കെ ഒണ്ടായിട്ടേ തേപ്പപിന്ന മലയാളികളെ മാണ്ട അബലെ ഈ പണിയൊന്നും ഈ ബംഗാളികള് വന്നാല അബല് രണ്ട് ദിവസം കൊണ്ട് എടുക്കണ പണി ഒറ്റ ദിവസം കൊണ്ട് ത്ത് പോവൈ
ഇത് പോകും ഫിനിഷിംഗൊന്നും ഇല്ലല്ലോല്ലേ
ഇല്ല അതാണ് വെള്ളിന്റെ മാപ്പിള പറയോ എല്ലാരും പൈസ കൊറച്ച മതിന്ന് പറഞ്ഞാണ്ട് ബംഗാളികളാണ്ട് വിളിച്ചും പിന്നെ ഓലും ഈ സിമെന്റ് കൂട്ടണെല് എന്താ ഓല് സിമെന്റ് നല്ലോവും കൂട്ടിയാൽ നല്ല എളുപ്പത്തിൽ പണി കഴിയും പക്ഷെ എം സാൻ്റ് എന്തൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ മണ്ണലൊക്കെ കറക്റ്റ് തോനെ കൂട്ടിയാൽ തേക്കാൻ കെറച്ച് പണിയാ ഏ അപ്പൊ ഓല പണി എളുപ്പാക്കാനും ഓല് നല്ല സിമെൻ്റൊക്കെ ഇട്ടാണ്ട് വേഗം അങ്ങട്ട് തേച്ച് പോവെ അപ്പൊ തേപ്പ് ക്ക എളുപ്പം ഒണ്ടാവും അപ്പൊ പണി സ്പീഡില്നടക്കും പക്ഷെ പിന്നെ വിള്ളലും പൊട്ടലൊക്കെ വരും
അത് ശരി അപ്പത്തെ എളപ്പം നോക്കുള്ളൂ ആൾക്കാര്
ആഹ് ആഹ് അപ്പം കുട്ടിപ്പൻ പറയും പിന്നെ പൊട്ടലും വിള്ളലും വരുമ്പം പോട്ടലും വിള്ളലും വരുമ്പോൾ ഇവരക്കെറിഞ്ഞു പോകില്ലല്ലോ മറ്റേ നമ്മടെ നാട്ടെത്തെ മലയളികളെ തേച്ചേന്നുണ്ടെിൽ ഓലോ എടുത്ത് പോയാണ്ട് നിങ്ങളെ ഉദ്ദേശയിപ്പ് മോശായാണെന്ന് പറയും ഹ് ഹ് മറ്റേ ആഹ് അപ്പോ ന്റെ മാപ്പിള പറിം അതുകൊണ്ട് മറ്റോല് ഇടക്ക്ണ മാരി ഒപ്പിച്ച് പണി എടുത്ത് മാങ്ങ ട്ക്കാനും വെജ്ജാ കാരണം മ്പലെ മോത്ത്ക്കോക്കെണ്ടെ പിന്നെ, ആ. ആഹ് ഓലാവുമ്പം ബങ്കാളിയൾക്ക് പിന്നെ ആ കേസ്
ഓൽക്കും ഓൽക്കും മൂടും തട്ടിയാണ്ട് പോയാലൊരു കൊഴപ്പുല്ല ആരപ്പം ഓരെ നാട്ടിൽ പോയി ചോയ്ക്ക ക്കുലല്ലോ
ആ ഇൻ്റെ മാപ്പിള എപ്പോളും പറിം അല്ലെങ്കില് ഓലെകാട്ടിം സ്പീഡില് നമ്മള്ട്ക്കും ഇതിപ്പോ ഇങ്ങനത്തൊക്കെ അഒക്കെ നോക്കി മിക്സിങ്ങും കാര്യങ്ങളൊക്കെ റെഡി ആയില്ലങ്കിൽ പിന്നെങ്ങട്ട് ലീ ക്കും കാര്യങ്ങളും വരും അഒന്നും ആലോയ്ച്ചൂല ഏ അപ്പൊ ബംഗ ആ ഓല് അത്രയ പറഞ്ഞെ ഇങ്ങള് ഇത്രയറഞ്ഞാ എന്നാണ്ട് പറയും ഓല് പറിണ്ട്
എല്ലാരതും നമ്മളും കേട്ടിട്ട്ണ്ട് ആ ഓര്ത് ഇത്ര പൈസക്ക് ഒരു കാരാറ് പറഞ്ഞിക്ക്ണെ
ആഹ ആഹ ബംഗാളികൾക്ക കൊറവാണ് മലയാളികൾക്ക് ദേറെണ്ന്ന്അറിയുമ്പം അയ്ന് അനുസര്ച്ച്ള്ള പണിന്റെ മാറ്റം വര്ണ്ട്. ആ ഇല്ലേ.. ആഹ് അതാണ് എപ്പോളും അങ്ങനെണല്ലോ മലയാളികളെ പ്രത്യേക എന്താ ആദായയ്മക്ക് നി ക്കും പിന്നെ നമ്മള്ള് അതോണ്ട് എരട്ടിപ്പാണിയാ ഉം.
ക്കെ ഞങ്ങളൊക്കെപ്പെരാ ഞങ്ങള് സാധ നമ്മ നമ്മളെ ആൾ ക്കാര പണിക്കാരനായിട്ട ചെയ്ത്ക്ക്ണത് നല്ല മണലൊക്കെ ക്ക് കൊണ്ടന്നിട്ടൊക്കെയാണ് തേച്ചീ ന്നത് സിമന്റ് എമ്സാന്റൊന്നല്ല ഉപയോഗിച്ചെ ന്നാലും പെരടെ എല്ലാ ഭാഗങ്ങളും പൊട്ടീക്ക മാകം മൂന്ന് വർഷായിട്ടുള്ളൂ വീട് എല്ലോട്ത്തും പൊട്ടിക്ക ന്റെ മാപ്പളൊക്കെ നനക്ക്ണമാരി ഞാൻ പറയും ആ ഒക്കെ നനച്ച് നനച്ച് അട്ടപ്പാറ കുടിക്ക അങ്ങനെ നനച്ചിരുന്നു ഞാൻ പറയാ നനച്ചിട്ട് നനക്കായിട്ട് മറ്റ പിള്ളേര് വന്നോന്ന് ഈ പെരക്ക് പറയാൻ പറ്റൂലാന്നറ്യ ഉം അങ്ങെനെ ആഹ ഒക്കെ പ്രശ്നങ്ങള് വരെക്കാരം ഏത് പെര പെരെലുണ്ട് ഇപ്പം ന്റെ വീട് ഞാൻ വീട്‌ട്ത്തെന്റെശേഷാണ് ഇപ്പം ന്റെ പെരെല് അവിടം ഇണ്ട് അവിടം ഇവിടീം ഒക്കെ അങ്ങനെ പൊട്ട്ണെ ഞാൻ പറയാ പണ്ടത്തൊക്കെ പെരോളൊന്നും ഒരു കൊഴപ്പം ഉണ്ടായിര്ന്നില്ലവരെ
ന്റൊക്കെ കൊയപ്പൊക്കെണ്ടാവും സിമെന്റൊക്കെ പ്പം മാ പയേ മാതിരി ത്തെ സിമന്റ് ന്റെമാപ്പ്ള പറിം പണ്ടിത്തൊക്കെ സിമെന്റ് തൊടുമ്പോത്തിനും പൊള്ളെനി ഇപ്പത്തെ സിമെന്റിനൊന്നും അങ്ങനത്തെ പൊള്ളലും കാര്യങ്ങളും ഒന്നും ഇല്ല എഫക്റ്റ് ഒക്കെ പോയിണ് ഓല് അയ്ന്റെ സ്ട്രോങ് ഒക്കെ കൊറച്ച് കൊറച്ച് വര്ണ്ട് ണ്ടാവേ, അതൊക്കെ ഈ ലീക്കും ആഹ് അതാണ് ലീക്ക് ഒയ് വാവാനും എല്ലാത്തിലും മായം വന്നോണ്ട്ക്കല്ലേ എല്ലാം തട്ടിപ്പായി സാവല്ലേ
ആഎന്നെ
ദാവാനുംഇതിനൊക്കെയാണ് സിമെന്റ് ഒക്കെ മിക്സ് ആക്കി നല്ലോം ഇതാക്ക്ണെ അയ്ലും ണം എല്ലാം മായല്ലേ ഞങ്ങളെ വീട് ഞങ്ങള കുടിര്ന്ന്ട്ട് ഇപ്പം നാല് വർഷത്തിന്റെ അടു ത്തായിട്ടോ പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നംന്നുല്ല അഇന്റെ ഇമ്പടയ്ന് തേപ്പ്ന്റെ ഇത് ആയിട്ട് നല്ല സിമന്റ് ഒക്കെ ഓൽക്ക് അറിയല്ലോ ഓല് ഇത് യൂസ് ചെയ്ണ സ്ഥിരകുമ്പോം ഉം അയ്ന്റെ സിമെന്റ് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടന്ന അങ്ങനെയൊക്കെ തേച്ച് പിന്നെ മൂപ്പരന്നെ പോരാത്തെന് പുട്ട്ചുട്ട്.
ആഹ് അപ്പൊ പിന്നെ കൊഴപ്പം വരൂല്ലേ.
ആ അപ്പൊ പിന്നെ ഉം.
അതൊക്കെ തൊടങ്ങിയ നല്ല പൈസല്ലേ പൊ
അത് ആ പക്ഷെ ഇവരെ ഞാനും ആസബൻന്റും കൂടി ട്ട്... ഓ പുട്ടി ഇതിന്റെ മധ്‌രം അത് തേക്കാ ഞാ ഓര്ക്ക് നോമ്പേനി നോമ്പ്ന് പണിക്കോവൂല്ല അപ്പം രണ്ട് മൂന്ന് ചാക്ക് പുട്ടി വാങ്ങി ക്കൊണ്ടന്നാണ്ട് അത് മിക്സ് ചെയ്യ്ണ ഒരു മെഷീനും വാടകെത്തെട്ത്ത്
ആഹ്
എന്നിട്ട് അങ്ങനെ ഞാൻവിടുന്ന് ഇങ്ങനെ എടുത്ത് കൊടുക്കും ഒല് അങ്ങനെ തേക്കും പിന്നെത് ഒരതും. അങ്ങനെ അല്ലാതെ പണിക്കാരെ വിളിച്ചിട്ടൊന്നും അല്ല.
അല്ല അറിയണ്ട അറിയിണ്ട് ഉണ്ടെങ്കില് ഞമ്മള് ഒപ്പം നിന്നാലും ഒന്നും കൊഴപ്പൊന്നുമില്ല.
സംഗതി അതിനൊന്നും ഒരു പണിയല്ല ഞാനൊക്കെ ഇട്ടണ് ഞാൻ അവിടെ തേച്ചിണ് പൊട്ടിയിട്ട് നല്ലം. കാരണം പണിക്കാര് വീട്ടിലുണ്ടാവോ പുറത്തത്തെ പണിക്കാരെ വിളിക്കൂലല്ലോ അതാണ്. പണി പണിക്കാര് പുറത്ത് നമ്മള വീട്ടിൽന്നെണ്ടാവുമ്പൾ പിന്നെ പോറത്ത്തെ പണിക്കാരെ വിളും.
ചേഴിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ?
അപ്പം പക്ഷെ എന്താ പറയുക അത് ഭയങ്കര ബുദ്ധിമുട്ടുാണ് കേട്ടോ എല്ലാം ബല് എടുക്കാ ന്ന് പറഞ്ഞ താങ്ങി താങ്ങി ഏതും നടക്കൂല്ല ഞാൻ വിചാരിച്ച്. കുടി ഇരിക്കുന്നണവരെ എടുത്ത് പണിെടുത്തുക അത് കഴിഞ്ഞാണ്ട് ഒരു ക്ലോക്കും കൂടി മാപ്പിള ആണിയടിച്ച് മേടി ഇവിടെ വെച്ചില്ല. ഉ ക്ലോക്ക്ക്കെ വെക്കാ ഞാൻ ഇന്റെ ആങ്ങളനെ എന്റെറോന്ന് വിളിച്ചത്. ആണി മോടാന് കാരണം എന്താ വെച്ചാല്. ഓളി അതരെ ഇതും എടുക്കും കുടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പേരമ്മക്ക് തിരിഞ്ഞോക്കൂല അതേമാതിരി. എനിക്ക് വിടെ അടുക്കള ഉണ്ടാക്കിയില്ല കേട്ടോ ക അടുക്കള ഉണ്ടാക്കി അടുപ്പ ഉണ്ടാക്കില്ല അപ്പം. അവിടെ ഗ്യാസും ഇന്റെ കക്കാരൻ്റെ അടുപ്പുംണ്ട് അപ്പോ അപ്പുറത്ത് ചെറിയൊരു താര ഇട്ട അച്ച്ന് അവിടെ അടു ഉടുപ്പ ഉണ്ടാക്കാറണ്ട് ഇത്രം കാലമായിട്ട് അടുപ്പിന്റെ ഒരു സ്വയലും ഇല്ല.
ആഹ ആട കണക്കണ്ട് അപ്പൊ അറിയണ അറിയുന്ന ആളാണ്പ്പ വിചാരിച്ച്. ഉണ്ടാക്ക
അതാണ് വിചാരിച്ച ഒരു പണിയുല്ല അറിയും അതോ അല്ലെങ്കിൽ നമ്മൾ പണി ആക്കാരും എങ്ങന പൈസക്കെണ്ടി ലെ വിളി ച്ചും. അറിണതൊണ്ട്ഏ അവിൾചുലേ മ്മ്ഹ്
അതോണ്ട് അനക്ക് എളുപ്പല്ലേ പണി
ആ. ഇൻക്ക് അതൊ. ഞൻ പറയും. ഇൻക്കല്ലേ. ഞാനല്ല ഗ്യാസ് അറക്ണ് ഞാനല്ലെ കരണ്ട്ബില്ല് അടക്. ക്ണ്എങ്ങക് വണെങ്കില് ഏ പഷെ ഇൻക്കൊരു കണക്കിന് ഇതാ ഏറ്റവും നല്ലത് ട്ടൊ.. ഞമ്മക്കന്ന്പൊറത്ക്കൊന്നും എറങ്ങണ്ട അവ്ത് ന്നെ ആഹ. ആഹ അതന്നെ എപ്പോളും ഞങ്ങനെ പ്പോ പൊ- ആ അതാണ് അടുപ്പ് കൈയ് കയിയൂട്. ഇപ്പൊ പറയാൻ വെജ്ജല്ലോ ന്നോട് മാപ്പളന്നെ പറയ അൻക്ക് അതൊണ്ടല്ല സുഖല്ലേ. ആൻക്ക് പൊറത്തറങ്ങണ്ട വെറക് ണ്ടാക്കണ്ട ആഹ ആയിക്കോട്ടെ. മ്ഹ്